ഹലോ
ആഹ് കേൾക്കുന്നില്ലേ.
ഇല്ലടാ കേൾക്കണില്ല.
ഒറങ്ങാവുല്ലേ.
എങ്ങനെ.
ഉച്ചക്ക് ചോറിന്ന് കിടക്കാണോ ചോയ്ക്ക.
മിണ്ടാത്ത എന്താ മിണ്ടാതിരിക്കണ എന്താ.
കേൾക്കണില്ലേ പറയണത്. ഇവിടെ റേഞ്ച് ഒക്കെ ഉണ്ടല്ലോ കേൾക്കുന്നില്ല. ഹലോ കേൾക്കുന്നില്ലേ.
ഹലോ ആഹ് പറയ് പറയ് ആഹ് കേൾക്കണണ്ട് പറയ്.
ഒച്ചക്ക് ചോറ്ന്നിട്ട് കിടന്നുറങ്ങാണോയിക്ക.
ഇല്ല ഉറങ്ങീട്ടൊന്നുല്ല ചെറിയതായിട്ടൊരു മയക്കങ്ങനെ.
ആഹ് ഭക്ഷണക്ക കഴിച് കഴിഞ്ഞാ. ഏഹ് ഉറക്കം പിന്നെ മസ്റ്റ്ണല്ലോ അല്ലെ എന്നും ഒറങ്ങോ?
ഇല്ലല്ല എടക്കൊക്കെ. എന്നൊന്നും ഉറങ്ങലില്ല ഉം
എന്തായിരുന്നു ഇന്ന് ഉച്ചക്ക് ഭക്ഷണം.
ഭക്ഷണന്ന് സാധാ എന്നെ പിന്നെ സാമ്പാറ്ണ്ടായിരുന്നു പയറുപ്പേരി. മീൻ കറി മീ പൊരിച്ചിതുണ്ടായിരുന്നു.
ഉം ശരി ഞാനിന്ന് കുമ്പളകക്കറി മീൻ പൊരിച്ചതരുന്നു.
ആഹ് മക്കളൊക്കെ പോയാ സ്കൂളി പോയാ.
ഓഹ് അഹൊക്കെ കഴിഞ് മഴ ഉണ്ടപ്പോ.
ഇല്ല ഇപ്പ മഴയില്ല ഇന്ന് രാവിലെ ഒന്നു ഇങ്ങനെ പെയ്തു ഇപ്പ അങ്ങനെ മഴയില്ല.
റച്ച് വെളിച്ചൊക്കെ കാണുന്നുണ്ട്ന്നലത്തെ അപേക്ഷിച്ചിട്ടില്ലേ.
ആഹ് ആഹ് ഇന്ന് വിളിച്ചിണ്ട്‌ ഇന്നലെ മക്കള് പോണ സമയത്തൊക്കെ ഭയങ്കര മഴ
ഭയങ്കര ഇന്നലെ രാവിലെ മുതല് രാത്രിയായ പോലെന്ന് ഭയങ്കര ഇരുട്ട്
ആഹ് ഒരു ഇരുട്ടയിരുന്നു അതന്നെ കാലാവസ്ഥ ഭയങ്കര മോശ.
ഇനി കുട്ടികള് വരുമ്പോത്തന് എന്താ പുറത്ത്ന്നൊക്കെ വാങ്ങിക്കലുണ്ടോ ഇപ്പഴും.
ഏയ് ഇല്ല ഇല്ല പുറത്തത്തെ ഭക്ഷണ പക്ഷെന്നും അങ്ങനെ വല്ലതെ കഴിക്കാൻ കൊടുക്കലില്ല പുറത്ത് പോവുമ്പോ എന്തെങ്കിലൊക്കെ അവർക്കായിട്ട് ഫുഡ് ആയിട്ട് എന്തെലൊക്കെ ആവശ്യാണ് പുറത്ത് പോവുമ്പോ വീട്ടില് കൊണ്ട് കൊണ്ടുവരലൊന്നില്ല
ആഹ് ഇപ്പൊ ഭയങ്കര പ്രശ്നങ്ങൾ കേൾക്കണ്ടല്ലോ ഈ പൊറത്ത് ത്ത്ന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിച്ചിട്ട്
ആഹ് ആഹ്
ഉം
അപ്പൊ ഓരോ രോഗങ്ങളും ഇപ്പ എല്ലായിടത്തും നടക്കല്ലേ ഓരോ കിഡ്നീടായിട്ടും കുട്ട്യാൾക്ക് അലർജി ആയിട്ടും
അതെ ഇപ്പ ഈ മറ്റേ വെള്ളത്തിന്റെ പ്രശ് അതൊക്കെ ഭയങ്കരവായിട്ട് വരുന്ന കാരണം കൊണ്ടേ
ആഹ് അതന്നെ വെള്ളം തന്നെ ഇപ്പൊ പിന്നെ ഹോട്ടലത്തെ ഹോട്ടലത്തെ വെള്ള അന്നെ നമ്മളിപ്പോ പ്രതീക്ഷമായിരിക്കാവൂല്ലല്ലോ നമ്മളെ വീട്ടിനിന്നാകുമ്പോ നമ്മളെ അത്രയും നല്ല പോലെ നോക്കിയിട്ടല്ല ഇപ്പോ കൊടുക്കണത് ഹോട്ടലത്തൊക്കെന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെയുള്ളത നമുക്ക് അറിയാൻ പറ്റ്
ഒന്നും അറിയൻ പറ്റില്ല പിന്നെ എത്ര ദിവസം പഴക്കം ഉള്ളതാണ് ഒന്നും പറയാൻ പറ്റൂല ഇപ്പൊ അടുത്ത് എന്താണ് ഏതൊരു ഹോട്ടൽ റെയ്ഡിൽ പിടിച്ചിട്ട് പറയണെ കേട്ടുക്കുണു എത്രയേ ദിവസം തും പഴകിയ ചത്ത കോഴീനെ മസാല തേച്ച് അത്ര ദുർഗന്ധം കാരണം കൊണ്ടെ ചെക്ക് ചെയ്ത് നോക്കുമ്പഴ അത്ര എത്രയെ ഊഴ
അതെയോ ആഹ് ആഹ് ഇപ്പെ ഈ ചൂട് ചൂട് മാറിയ ടൈമിലെ ചൂടിനൊക്കെ തന്നെ കോഴികൾ പെട്ടെന്ന് ആഹ് ആ ചൂടിനും ഭയങ്കര ഇതല്ലേ കോഴികളൊക്കെ പെട്ടെന്ന് ചാവില്ലേ ഇപ്പൊ പിന്നെ കൊഴപ്പില്ലല്ലോ ആഹ് നല്ല സാധനങ്ങൾക്ക് വെല കൂടിനു പച്ചക്കറി എയാലും ഫ്രൂട്ട്സ് ആയിലും എന്തായാലും വെല കൂടിയിരിക്കുന്നു പിന്നെ എന്തെങ്കിലും വങ്ങാണനുണ്ടെങ്കി ഭയങ്കര റേറ്റാണ് പെറത്തെറങ്ങിണ്ടെങ്കി അഞ്ഞൂറും ആയിരൊന്നും പോരാ
ശ്
ചെലവാണ് അതന്നെ
എങ്ങനെയെലും മുന്നോട്ട് പോകന്നറിയില്ല അപ്പൊ എന്താണ് ഈ ഹോട്ടൽ ഭക്ഷണത്തിനെ പറ്റി പറ പറയാണെന്നുണ്ടെങ്കി ഓരോരുത്തര ഓരോ സംഭവങ്ങൾ കേട്ട് കഴിഞ്ഞാൽ പേടിയാകും പിന്നെ
ആഹാ മക്കൾക്കെ വേണെന്നുണ്ടെങ്കി നമ്മള് കുഞ്ഞുമക്കളോട് എന്ത് പറഞ്ഞിട്ടും കാര്യയില്ല്യ അവര് ക്ക് ഒന്നും മനസ്സിലാവണല്ലല്ലോ ഇപ്പൊ നമ്മൾക്ക് മനസ്സിലാവണ പോലെ അവർക്കൊന്നും മനസ്സിലാവില്ല അവർക്ക് ശവായ ഷവർമ്മ അൽഫാം ഇതൊക്കെ പറയുമ്പോ ഭയങ്കര ഇതാണ് ഇപ്പെ ഇണ്ണിക്കാലൊന്നും അവര്
ഏയ് പിന്നെ നമ്മള് പഴയ കാലത്തെ പോലെയല്ലല്ലോ നമുക്കൊക്കെ ഒരു കല്യാണം വരു എപ്പോഴോ അല്ലെങ്കി എപ്പഴെങ്കിലും ഒരു സ്ഥലത്ത് കാരം കൂടുമ്പോഴൊക്കെയെന്നും ചിക്കനും ബിരിയാണിയൊക്കെ എന്റെ ചെറുപ്പത്തിലെട്ടോ ഏഹ് ആഹ് പക്ഷെ ഇപ്പ അങ്ങനെയല്ലല്ലോ ഇപ്പൊ ആഴ് ഇതിലെ ഒരു ദിവസം ബിരിയാണി വെക്കാത്ത വീടുകളേയില്ല ചിക്കന് ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ ദിവസം എല്ലാ വീടുകളിലും ഒണ്ടാവും
ഉണ്ടാവും ഉച്ചക്ക് ഇല്ല എന്നുണ്ടെങ്കിലോ രാവിലെ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റിന് ചിക്കൻ ഉണ്ടാവും എന്തെങ്കിലും കറിയൊക്കെ ആയി റ്റ് ഇണ്ടാവും
അതെ
ആഹ് പിന്നെ കുട്ടികൾക്ക് സ്കൂളിൽ പോണ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും സ്നാക് ഐറ്റംസിൽ തന്നെ ചിക്കൻ ഉൾപ്പെടുത്തണം അങ്ങനത്തെ കുട്ടികളാ
ആഹ് എന്നാലേ ചോറ് വേണ്ടുള്ളൂ അല്ലാതെ ഇത് ഇ ഇതാണ് ആരോഗ്യം എന്ന് പറഞ്ഞിട്ട് കെറച്ച് എല വെട്ടിക്കു പുഴുങ്ങി കൊടുത്താ
ഒരു കഴിക്കൂല ഇപ്പൊ ചക്ക, മാങ്ങാ, ഒന്നും പറ്റുലാ ചക്ക കലായായിരുന്നു. ചക്ക കൂട്ടാനൻ എന്ന് പറഞ്ഞ കു കുട്ടകൾക്ക് അങ്ങ് അന്തംവിട്ട് പുളകിഴങ്ങ് പുഴുങ്ങിയത് പറഞ്ഞ അതൊക്കെ അന്തംവിട്ട് അതൊന്ന് അവരി ക്ക് വേണ്ട അവർക്ക് ഇങ്ങനത്തൊക്കെ, ഹെൽത്തി ഫുഡ് ഒന്നു വേണ്ട.
പറഞ്ഞാ പിന്നെ അന്ന് ചോറും കൂടി വേണ്ടി വരൂല്ല.
അതന്നെ അതൊക്കെയാണ് അവരുടെ ഇത് പിന്നെ സ്കൂളിൽ പോണ കുട്ട കുട്ടികളാവുമ്പോ അവര് എല്ലാന്നും ഇങ്ങനെ കാണല്ലേ, നമ്മള് പറഞ്ഞിട്ട് കാര്യം ഇല്ല. ഓരോ കുട്ടികളടുത്ത് നിന്നും ഇങ്ങനെ സ്നാക്സ് ഐറ്റംസുകൾ, അവരത് കൊടുന്നു, അവരത് കൊടുന്നു.
ആഹ് എന്റെ മോള് ഇവിടുന്ന് മോള് പറയലുണ്ടേ അവളുടെ ഒരു ഫ്രണ്ട് എന്നും ചിക്കൻന്റെ എന്തേങ്കലും ഐറ്റം കൊണ്ടിത്ര ചിക്കൻ കറിയോ, ചിക്കൻ പൊരിച്ചതോ ചിക്കൻ വരട്ടത് അപ്പൊ ഞാൻ ഒരുസം അവളോട് പറഞ്ഞു. അത് ഒരു ദിവസം വെച്ചിട്ട് ബാക്കി അഞ്ചു ദിവസം ചൂടാക്കി കൊടുക്കണതാണ്. അതൊന്നും ഹെൽത്തി അല്ല.
പിന്നെ ഫ്രിഡ്ജിൽ വെക്കണതേ ഹെൽത്തിയല്ല. പറയാതെ ഇപ്പൊ അങ്ങനെയാണ്, പേരന്റസും അങ്ങനെ തന്നെയാണ് ഇപ്പൊ ജീവിക്കണുന്നത്. പാരൻസും, ഇപ്പ അങ്ങനെ തന്നെ കൂടുതലായിട്ടും. നമ്മൾ അങ്ങനെ ചിന്തിക്കണല് മാത്രേ ഉള്ളൂ.
അതെ നമ്മുക്ക് കുട്ടികൾക്ക് തലേ ദിവസത്തെ ചൂടാക്കി കൊടുക്കുന് പേടിയാ, ആദ്യം നമ്മളൊന്ന് കഴിച്ചു നോക്കി കുഴപ്പമില്ലാന്നുണ്ടെങ്കില്ലേ മക്കൾക്ക് അത് കൊടുക്കുള്ളത്. പക്ഷെ ഇപ്പൊ ഇങ്ങനെ യൂട്യൂബില് ചെല വ്ലോഗർമാരൊക്കെ കാട്ടണ കണ്ടിട്ടല്ലേ ആഴ്ചൽ ഒരു ദിവസം. ആഴ്ച ഫുള് കഴിക്കേണ്ടത് പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക.
അതെ അതെ ആഹ
അങ്ങനത്തെ പരിപാടി ഉണ്ടായില്ലോ?. അതായത് കുട്ടികളുടെ കുറുക്കും കൂടെ ഉണ്ടാക്കിയിട്ട് ബോക്സിൽ അടച്ചു വെക്കുന്നുള്ളത്.
അതിൽ പാലൊക്കെ എന്താ മിക്സ് ചെയ്ത്ക്കണണ്ടെൽ അതൊക്കെ കേടു വരാൻ ഒരുപാട് സാധ്യത ഉള്ളതാണ്. പാല
പിന്നെ ആ ഇപ്പൊ ഞാനിപ്പോ ഒരു മൂന്നാല് ദിവസം മുന്നേ കണ്ട വീഡിയോയിൽ എന്താണ് ഒമ്പത് മാസായ കുട്ടിക്കാണ് ചിക്കനും ക്യാരറ്റും വെജ ബാക്കി പച്ചക്കറികളൊക്കെ അ അഞ്ചാറ് പച്ചക്കറികളും. ചിക്ക നു എല്ലാം കൂടെ വേവിച്ചിട്ട്, ഉപ്പും, കുരുമുളകും, ഇട്ടിട്ട്. മിക്സിലടിച്ച് പേസ്റ്റ് ആക്കിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്തു എന്നിട്ട് ഓരോ ദിവസം എടുത്തിട്ട് ചൂടാക്കി കൊടുക്കുക അത്രേ.
എങ്ങനെയാ അത് കഴിക്കാൻ കൊടുക്കാൻ മനസ്സ് വരുന്നെന്നാ, കുഞ്ഞു മക്കളല്ലേ അവരുടെ
അതെ ഒമ്പത് മാസ ആയ കുട്ടിയാണ്, അപ്പൊ അതിന്റെ താഴെ കൊറെ ആൾക്കാർ ഇങ്ങനെ കമന്റ് ഇടുന്നുണ്ട്. ഏ ഇത്ര പോന്ന കുട്ടിക്കാണോ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുന്നത് അങ്ങനെ ഇങ്ങനെയന്നൊക്കെ അപ്പൊ അതിൻ്റെ താഴെ അവരന്നെ റിപ്ലൈ കൊടുക്കണ്ട്. ഫ്രിഡ്ജിൽ വെച്ചതൊണ്ട് അതിന്റെ ഒരു ന്യൂട്രീഷ്യൻ വാല്യൂ കുറയണില്ല. ഒ ഇല്ല ഒരു കുഴപ്പില്ല പേടി കാരണം കൊണ്ട് ഞമുക്ക് തോന്നാണ് എന്നൊക്കെ അറിയില്ല. ഒരു ഒരു ഭാഗത്ത് ഡോക്ടർമാര് ഫ്രിഡ്ജിൽ വെച്ച വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് പോലും ഉപയോഗിക്കരുതന്ന് പറയുമ്പോൾ?. മുഴുവനായിട്ട് കുക്ക് ചെയ്തിട്ടാണ് ആൾക്കാര് ഉപയോഗിക്കുന്നത്.
ആഹ് എല്ലായിടത്തും ഉണ്ട് വെളുത്തുള്ളിയൊക്കെ തൊലിച്ച് ഫിഡ്ജില് ബോക്സിലൊക്കെ ആക്കി അപ്പോ അങ്ങനൊന്നും പാടില്ലന്ന് പറഞ്ഞ് പറഞ്ഞൊക്കണ്ട് ഉള്ളിയൊന്നും പാടില്ല. അപ്പക്കെ അപ്പൊക്കെ തോലിക്കാൻ പാടുള്ളോ ആ
നമുക്ക് വീട്ടിലൊ ഒ അംഗ കൂടെ ഒഴിവായി അംഗം പോയ ഇത്ര സങ്കടം ഉണ്ടാവൂല.
ആദ്യത്തെ ഇത് നോക്കുകയാണെങ്കിൽ, ഫ്രിഡ്ജ ഒന്നും ഒരു ഉപയോഗിച്ചിരുന്നില്ലല്ലോ? ഇപ്പം നമുക്ക് ഫ്രിഡ്ജില്ലാതെ ഒരിക്കലും നടക്കൂല്ല.
അതെ അതെ
ഉം പിന്നെ
പിന്നിപ്പെന്തായാലും ഓയ നടക്കണ വഴിയെ അല്ല തൊളി ക്കണ വഴിയെ നടക്കണ്ല്ലെങ്കിൽ, നടക്ക്ണ വഴിയെ തൊളിക്കാന്നുള്ള ഒരു താണ്, ഇനി ഇങ്ങനെക്കെ ന്നെ നമ്മളായിട്ടൊരു വീ ട്ടിലുള്ളാര് എന്തെങ്കിലൊക്കെ ചെയ്ത് കഴിഞ്ഞാ അമ്മടെ മക്കൾക്കാണ്ടാവ അത്രന്നെ നമുക്കൊ ർപ്പയാൻ പറ്റുള്ളൂ.
തന്നേ. രോഗങ്ങളതന്നെണ് കൂടി വെര്ന്നതേ.
അഹ് ഇപ്പൊ, വെല്ല്യ വെല്യേ രോഗങ്ങളേക്കാൾ കൂടുതല്, ജീവിതശൈലി രോഗങ്ങളാണ് ന്നാണല്ലോ.
ആഹ്, പ്പൊ നോട്ടം കൊറഞ്ഞാല് രോഗങ്ങ ങ്ങള് വന്നു. നമ്മള് അമ്മളെ ജീവിതത്തില് നോട്ടം കുറഞ്ഞിട്ട്ണ്ട്ന്ന്ണ്ടെങ്കി അവടെ രോഗം വന്നു. ഒരു ജലദോഷാണെന്ന് ണ്ടെങ്കിലും അങ്ങൻ തന്നെ.
അതെ അതെ
ഒരാൾക്ക് വന്നാ നമ്മളത് ങ്ങനെ ഒ ഒരു ആൾ തന്നെ നമ്മള്ങ്ങനെ എടപഴകുമ്പോ ഞങ്ങ അടുത്
തീർച്ചയായിട്ടും. ഇപ്പ സ്കൂളുകളിലൊക്കെ പറയും. തിളപ്പിച്ചാറിയ വെള്ളം മാത് ത്രം കൊടുത്തയക്ക. പനി ണ്ടെങ്കിൽ നന്നായിട്ട് മാറിയ ശേഷം പറഞ്ഞയക്കാ മ ക്കളെ. ഞമ്മക്ക് കുട്ടികൾടെ അതെ.. ഉം..
ഒക്കെ പകരാൻ ഭയങ്കര ചാൻസ് ണ്ട്. ഇപ്പ ഇവിടുന്ന് മാസ്ക് ട്ട് പോവും. അവിടെ എത്തിയാൽ ഓര് മാസ്ക് അയിക്ക്ണ്ടോ? ഇല്ല്യേന്നൊന്നും നമ്മക്ക് അറീലല്ലോ
നമുക്കറിയാൻ പറ്റൂല്ല
ആഹ്, അതന്നെ.
നമ്മള്.. എന്താണ് നമ്മടെ മക്കൾടെ പ്രതിരോധ ശേഷി കൂട്ടാന്നല്ലാതെ സ്കൂൾക്കും, മദ്രസേക്കും, പറഞ്ഞേക്കാതിരിക്കാൻ എന്തായാലും പറ്റൂല്ലല്ലോ.
പറ്റൂലല്ലോ അതന്നെ
ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ടിട്ട്. വേണ്ട അതെ പ്രതിരോധ ശേഷി കൂട്ടാനാവശ്യായിട്ട്ള്ള ഭക്ഷണങ്ങളൊക്കൊ ല്ല ഈ മൂന്നു നേരത്തെ ഭക്ഷണത്തിലുൾപ്പെടുത്തി കൊടുക്കും. രാഗിഅയ്ക്കോട്ടെ, എലക്കറികളെ ക്കോട്ടെ അതെ ഞാന് ദോശ ദോശടെ മാവിലെ ക്കേണ് രാഗിട്ട് കലക്കാ. അപ്പൊ പിന്നെ ദോശയിട്ട് അങ്ങട്ട് കേറി പൊയ്ക്കോളും
അതന്നെ.. അവരിങ്ങനെ കാ ണുംമ്പോ, അയ് ഇതൊന്നും വേണ്ടാന്നറയും. അവ ക്കതൊന്നും ഇഷ്ടല്ല. ഞങ്ങളതൊന്നും കഴിക്കൂല. ഇതെന്ത് ഫുഡ്ഡാണെന്നാറിം
കുറുക്കൊക്കെ ഇപ്പഴും കുറുക്കി കഴിക്ക്ണോരുണ്ട്. ജ്യൂസ് പോലെക്കെ ആക്കിയിട്ട് രാഗി കഴിക്ക് ണോരുണ്ട്. അങ്ങനെ കഴിക്കാണെങ്കിലെറ്റവും നല്ലത്. പക്ഷെ നമ്മുക്കേ പറ്റൂല്ല. പിന്നെ നമ്മള് കുട്ട്യളെ പറയാൻ പറ്റൂല്ലല്ലോ.
വടെ ഞങ്ങളെ വീട്ടിൽ എല്ലാരും കൂടുതൽ അംഗങ്ങൾള്ളതാ. പ്പവടെ അമൃതപ്പൊടി കിട്ടും. മൂന്ന് വയസ്സ് വരെ ള്ള കുട്ടികൾക്കുള്ള അമൃതപ്പൊടിണ്ടല്ലോ. അത് കൂടുതല് കഴിക്കും. വട്ത്തെ മക്കൾ സ്കൂള് വിട്ട് വന്നാ അമൃതപ്പൊടിക്ക് ഭയങ്കര ഇഷ്ടാണ്. ഒരാക്ക് ഏഴ് പാക്കറ്റ് കി
ക്കില്ലാ കാര്യങ്ങളും ഓക്കെയാണ് അമൃതപ്പൊടിയില്. പക്ഷെ അമൃതപ്പൊടിലൊരുപാട് മധുരാണ്
ഹാ മധുരണ്ട് ഉം ഹ്. പിന്നെ ഒന്ന് ആഡ് യ്യാനൊന്നും പറ്റൂല
ആഹ് അതെ. ഈ മധുരം, മധുരം ഒരു വിഷയമാണേ വെളുത്ത വെശങ്ങളിലൊന്ന് പഞ്ചസാരേണ്. ആഹ്.. ഈ പഞ്ചസാരയാണ് തില് കൂടുതല് പൊടിച്ചു കൂട്ടുന്നത്. ഞാനീ പർഞ്ഞ പോലെ അതൊന്ന് മിക്സ് അയ്ല് കൊർച്ചരി പൊടിച്ചിട്ടിട്ടും കൊർച്ച് തേങ്ങൊക്കെട്ട് ങ്ങനെ ഉണ്ടക്കെ ആക്കിട്ട് കൊടുക്കും.
ഉം ഉം ഉം. ഉംഹ് അത് രസാണ് കുട്ട്യോൾക്കൊക്കെ. അതെ യതെ.
എന്തായാലും യ്യി കെട്ക്ക്. ഞാൻ പിന്നെ വിളിക്കണ്ട് ട്ടാ. ശരി.